ഹലോ
ആഹ്
ലെവ്ടെ ചെങ്ങായി വീട്ടിലാണോ
ആഹ് അതെ വീട്ടിലാണ് പ്പ വീട്ട്ലാ
ആഹ് ഞാനുതാ വീട്ടിലാണ് പ്പഴ്ണേറ്റൊള്ളൂ
ആഹ് അതെ
ഞാൻന്തച്ചല് ന്നേ ന്റെ മണ്ണാർക്കാട് ഒരാക്സിഡന്റ്ണ്ടായ്ന്നു ഞാനുയ് അത്ങ്ങനെ ഇൻസ്റ്റേല്ങ്ങനെ നോയിക്കൊണ്ടിരിക്കേര് എന്താല്ലേ ഫുൾ ആക്സിഡന്റാലെപ്പൊ
ആഹ് അതെ ഫുൾ ആക്സിഡന്റാണ് മ്മള്പ്പവ്ടെ വ്വ വാര് ഏത് വാർത്തട്ത്തോക്കാണെങ്കിലും അയിലൊക്കെണ്ടാവല് അപകട മര്നങ്ങളു അത്പോൽതന്നെ അപകടം പല രീതിയിൽ വാഹനാപടങ്ങൾ അപകടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റ്ണ്ട്
ആഹ് ഒന്നാമത്പ്പോ മെയിനായിട്ട് നോക്കാണങ്കീ ഒര് ദിവസം ഒരു പത് ത്താക്സന്റിലുണ്ടവായിര്കുലോ ഒന്ന് ഫോണൊൺ തൊർന്നോക്കി എത്രട്ത്താല് ഈ ആക്സിഡന്റ്ടത്ത് പേര് മര്ണപെട്ണ്ട് അല്ലെ
ഓരോ ഓരോ വാഹനപകടത്തിലും ഏൻ കുറെ പേരാണ് അതായത് ടെ ഓരോ ദിവസേനെ ഏഹ് ഏകദേശം കൊറഞ്ഞത് ഇപ്പ ഞമ്മളെ നമ്മുടെ ഈ പ്രദേശങ്ങൾലടക്കം കൊറഞ്ഞതൊരു പത്ത് അപോ വാഹനപകങ്ങളിലും അപകടങ്ങളെങ്കിലും ഉണ്ടാവും ണ്ട് വാ ഏഹ് ഇരുചക്ര വാഹനങ്ങൾലായ്റ്റും അത്പോൽതന്നെ നാലുചക്ര വാഹനങ്ങൾലായി റ്റൊക്കെണ് കാര്യയിറ്റ്ണ്ടാവ്ണ്ട് ആവാഹനങ്ങളൊക്കെ അവ് ട്ട് വലിയ ഏഹ് ലോറി പോലെയുള്ള വലിയ വലിയ വാഹനങ്ങൾ തട്ടികൊണ്ടോ അല്ലെങ്കി ഏഹ് വാഹനം ഓടിക്ക്ണ ആള്ടെ അശ്രദ്ധ കൊണ്ടു ആണ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവ്ണ്ട് എന്നുള്ളതാണ് ഐൻ്റൊര് സത്യം
സത്യം സത്യം മെയിൻ ആയിട്ട് പറയാണെങ്കിൽ ഒന്നാമത് ഇവര് അമിത വേഗതയാണ് കാരണം റോട്ടകുടെ ഈ അമിത വേഗത്തില് വണ്ടി ഓടിക്കുമ്പള് ഒന്നാമ ത് ഈ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടും പിന്നെ ആ സമയത്തൊക്കെങ്ങാനും വണ്ടി മുന്നിൽ ചാടുമ്പോ ഒരിക്കലും ബ്രേക്ക് പിടിക്കുമ്പോ ഒരിക്കലും കെട്ടിക്കോളൊന്നില്ല മെയിനായിട്ട് ആക്സിഡന്റിന്റെ ആക്സിഡ്ന്റിന്റെ മെയിൻ കാരണം ഇങ്ങനത്തൊക്കെയാണ് പിന്നെ മജ നീ പറഞ്ഞപോലെ അശ്രദ്ധകള് അവരശ്രദ്ധകള് വാഹനം ഓടിക്കുമ്പോ ഒന്നെങ്കി നമ്മള് ഇപ്പോ സാറിലിരുന്ന് സംസാരിക്കുവായിരിക്കും അത് പോലെ കാറിലും പോകുവാണെങ്കിൽ ആരോടെങ്കിലും ഇരുന്ന് സംസാരിക്കുവായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് വ്രോങ്ങായിട്ട് വല്ല വണ് ണ്ടി വന്നാല് നമ്മളന്നെ റോങ്ങയിട്ട് ഓടിച് ഓടിച്ചുപോവും ചെല്പം അതുകൊണ്ട് അതിലും വല്യേറിയ വല്യ വല്യ ഏ പ്രശ്നങ്ങൾ വരുത്തും ആ സംഭവത്തില് പെട്ടന്ന് ആക്സിഡന്റ് കടക്കാന്ള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞാ ഈ ലഹരി ഉപയോഗം ലഹരി ഉപയോഗിച്ച് വണ്ടിക്കെ ഓടിച്ചഴിഞ്ഞാ എന്താലു ആ സിഡന്റാവും നമ്മളെന്നെ എത്ര രീ രീതിയിൽ റീൽസിൽ കണ്ടിട് കോമഡി ആയിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും കുറെ റീൽസ് കണ്ടിട്ടില്ലെ കുറേ ആൾക്കാര് വണ്ടി ഓടിച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി പോണെ അതേപോലെ വണ്ടി മറിഞ്ഞ് വീണ് എത്ര പേര് അങ്ങനെ ആക്സിഡന്റിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ പറയുമ്പോ നീ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ നിയമങ്ങളൊന്നും ഒരറ്റാളും പാലിക്കാതെ വണ്ടിഓടിക്കല് ഇപ്പൊ ഈ ട്രാഫിക്കിന്റെ സിഗ്നലൊക്കെ വന്നു കഴിഞ്ഞാ ആ സിഗ്നലൊന്നും അവഗണിച്ചു കൊണ്ട് ആൾക്കാര് നോക്കാതെ വണ്ടി ഓടിച്ച് പോയപ്പോ തെറ്റായ വശത്തു കൂടെ അവര് ടേക്ക് ചെയ്യാ അതൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ മെയിൻ ആയിട്ട് ആക്സിഡന്റിലോട്ട് ഉണ്ടി തള്ളിവിടും മനുഷന്മാരെ എന്താ അന്റെ അഭിപ്രായം ഇതിനെപ്പറ്റി
ആഹ് അതേ അയ് തീർച്ചായിട്ടും അതൊക്കെ ഇത്തരം കാരണങ്ങളൊക്കെ തന്നേണ് കാര്യായിട്ട് ഏഹ് മെയ് ഏഹ് കാര്യയ്റ്റയില് ഏഹ് ഡ്രൈവർ വാഹനം ഓടിക്ക്ന്ന ആൾടെ അശ്രദ്ധേണ് കാര്യായ്റ്റ് കാര്ണം ആഹ് വാഹനോടിക്ക്ന്നാളാ ഒന്നുങ്കില് ഹെട്സെറ്റ് വെച്ചോണ്ടൊ അല്ലെ ങ്കി മറ്റൂ ഏതെങ്കിലു രീതിയിലൊ ഒന്നുകി മൊബൈൽ ഉപയോഗത്തിലൊ അങ്ങനൊക്കായിട്ട് എന്തെങ്കിലും വേറൊ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ശ്രദ്ധ കിട്ടാതെ വേറൊള്ള വാഹനത്തിന പോയി അല്ലെങ്കി അടുത്തുള്ളെ ഏതെങ്കിലും വസ്തുവിലേകൊക്കെ പോയിക്കൊണ്ട് ഏഹ് വാഹനം കൊണ്ട്പോയണ്ട് കയറ്റ്ന്ന രീതി ഇണ്ടാവ്ണ്ട് ഇത് ബാക്കി ഇത് ഇതിന്റെ പ്രധാന പ്രശ്നെന്തന്ന് വെച്ചാല് ഏഹ് ക്ഷെ ഒരു പക്ഷെ വാഹനങ്ങള് മാത്രവല്ല പോയി ഇടിക്കുന്നെന്നുള്ളതാണ് ഒരു ഏഹ് അടു ത്തുള്ള ഏതെങ്കിലും നടന്ന് പോകുന്ന ഒര് വ്യക്തിയുടെ അല്ലെങ്കി ഏഹ് മ മറ്റു അവടെ വർത്താനം പർഞ്ഞ് ഏഹ് കൂട്ടുകാരുമൊത്തിരിക്ക്ന്ന അല്ലെങ്കി അവടങ്ങന വർ ത്താനം പർഞ്ഞ് അങ്ങാടികളിൽ നിൽക്കുന്ന അത്തരം ഏഹ് വ്യക്തികൾടെ വ്യക്തിൾക്കിടയിലേക്കൊണ്ട് കേറിച്ചെന്ന് കൊണ്ടാണ് ഇത്തരം വ പലരും ഇങ്ങന മരണപ്പെടാറ്ള്ളത്. ഇപ്പോ കൊർച്ച് ഏഹ് രണ്ടു ദിവസം മുമ്പേ എന്റേ നാടിന്റെ അട്ത്ത്ള്ള മറ്റൊരു നാട്ടിലേ ഇതുപോലൊര് സംഭവ ഇണ്ടായി അത് ഓഹ് ഇങ്ങനെ ഒരു മൂന്ന് ചെ ഏഹ് ചങ്ങായിരിമാര് വർത്താനം പറഞ്ഞ്ക്ക്ണ എടീക്ക് ഒര് കാറണ്ട് നിയന്ത്രണം വിട്ടോണ്ട് വന്നു
അങ്ങനെ അതിലൊരാളും ഒരാളും മരിച്ചു അയാളും ഗുരുതരാവസ്ഥയിലു ആണ് അങ്ങനെ ഇത്തരം ഇത അത് ഡ്രൈവറിന്റെ പക്കാ അശ്രദ്ധ കാര്ണാണ് ഡ്രൈവറ് ഉറങ്ങിപ്പോയി ഇന്ന്ള്ളതാണ് അതിന്റെ കാരണായിട്ട് അറിയാൻ സാധിച്ചത് ഇങ്ങനെ തുടങ്ങി ധാരാളം ഏഹ് ഓരോ ദിവസം ഏന ഓരൊ അപകടങ്ങളെ കുറ്ച്ചാണ് നമ്മൾ കേട്ടോണ്ടിരിക്ക്ണ്ട് പ്രത്യേകിച്ച് ഏഹ് ഈ ഞമ്മക്ക് ഏഹ് കാര്യായിട്ട്ള്ളത് അപകടങ്ങള് ഏഹ് അതൊക്ക മരണത്തിലേക്ക് എത്തിക്ണ്ട് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം എന്ന്ള്ളത് അല്ലെ അത് സരിയല്ലെ
സത്യം സത്യം സത്യം അയ്‌ന്റെ ടീപ്പ് പർഞാരി നീയിപ്പോ അവരെ മൂന്ന് പേരെ വണ്ടി തട്ടി അർഞു പർഞ്ഞിലെ നീ നാട്ടില് അതെപോലെ അത് നീ പറ്ഞ്ഞപ്പൊ ഇൻക്ക് വേറൊര് കാര്യ ഓർമ്മ വന്നത് ഒരൂ ഒര് മാസം മുന്നെ എന്റെ നാട്ട്ല് ഒരാള് ബസ്സ് എറങ്ങി ജസ്റ്റ് റോഡ് ക്രോസ്സിയ്യായിരുന്നു ആ സമയത്ത് ഇതേപോലൊരാള് ഏഹ് രാത്രില്ലെ ഏഹ് കാറിന് ലൈറ്റൊന്നും അടിക്ക ലൈറ്റ് ഹെഡ്ഡ്ലൈറ്റൊന്നും ഓൺ ചെയ്യാതെ വന്ന്ട്ട് ഒരു അടിച്ച് തെറിപ്പിച്ചിട്ണ്ട അവസ്ഥെ അയാളിപ്പഴും മറ്റെ വെന്റിലേറ്റർന്ന് ഇപ്പട്ത്തെ അയാളെറങ്ങിയത് അത്രയും സീരിയെസെരുന്നു അയാൾക്ക് കാര്ണമായ് അയാളെ പൊട്ടാത്ത എല്ലുകള് ഇണ്ടായിര്ന്നില്ല. വണ്ടി ഇടിച്ച് തെറുപ്പിച്ച് ആദ്യം കാറാരം നിർത്താതെ ആദ്യം പോ പിന്നെ ആളുകളൊക്കപാടെ കൂടി നിർത്തിപ്പിക്കെ കാര്ണം ഈ ഡ്രൈവറെ അശ്രദ്ധ കാര്ണം ഒരാളെ ജീവൻ പോയപ്പൊ പോകാൻ നിന്നപ്പൊ പോലും കാ ഒരു ഡ്രൈവറെ ആ വണ്ടി ഒത്ക്കാനും അയാളെ സഹായിക്കാനും നോക്കാൻ നോക്കീട്ടില്ല അയാള് പെട്ടെന്ന് അയാളെ ജീവനും കൊണ്ട് രക്ഷപ്പെട മറ്റുള്ളവര് മരണപ്പെടാണെ മരണപ്പെട്ടോടെ എനിക്കതൊരു വിഷയമല്ല എന്ന്ള്ള പയ്ന്റാണ് ഇപ്പള്ള ആൾക്കാര്ടൊക്കെ ആരാലെ ഇപ്പൊ കൊറ്ച്ച് ക്യാഷ് അധികം ഇള്ളമൊ കൊറേ റിച്ച്ള്ള ആൾക്കാരാണെങ്കി ഇത്പോലെ വല്ല ആക്സിഡന്റും തട്ടാണെങ്കി ആള് മരിക്കാനായൊ ന്നും നോക്കത്തില്ല ചെലപ്പൊ വണ്ടി അവടെ തന്നെയിട്ട് വണ്ടി പെട്ടനെ എടുത്ത് പോവും അവര് അവരെ ജീവൻ എസ്കേപ്പാകൻ നോക്ക്ന്ന പല സാഹചര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ട്ണ്ട് ഇപ്പ ഞമ്മള് ഇൻസ്റ്റൊക്കെ തൊർന്ന് കഴിഞ്ഞ നീ പർഞ്ഞോലെ എത്ര ആക്സിഡന്റ ഒരു ദിവസം കാൺണെ അത് മെയിനായിട്ട് നോക്കാണെങ്കി ഇപ്പൊ പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല. കാര്ണം മഴക്കാലാണ് ഇപ്പൊ ഇപ്പൊ ആക്സിഡന്റ് കൂടത്തെ ഉള്ളു കാരണം മഴത്ത് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി സ്കിഡ ആയി പോവും മെയിനായിട്ട് നമ്മള് ബൈക്കരെ ശ്രദ്ധിച്ചു കാണം നമ്മളൊന്ന് സ്പി കുറച്ചേറിയ ഒരു സ്പീഡി പോയ പോലും ഈ മഴയത് പെ ട്ടന്ന് ബ്രേക്ക് കുടിച്ച നമ്മള് പാ നമ്മള് തെന്നി പോണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അതേപോലെ നമുക്ക് മുന്നിലോട്ട് കാണതൂല്ല നമുക്ക് പറ്റുന്നൊരു സ്പീഡിൽ പോന്ന വെക്തിയാണെങ്കിൽ ഈ വളവിലൊക്കെ ഈ മഴയത്ത് ഒരിക്കലും ബ്രേക്ക് കുടിച്ച നമുക്ക് കൺട്രോൾ കിട്ടിക്കൊള്ളന്നും മെന്നില്ല പിന്നെ അതേപോലെ നമ്മള് ഈ പോരായ്മ പറയയാണെങ്കി ഈ ആക്സിഡന്റിന്റെ പോരായ്മകൊക്കെ പല എടുത്ത് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ ആക്സിഡന്ൽ ഈ വണ്ടികൾ വേറെ തകരാറ് മൂലം നമുക്ക് ആക്സിഡന്റ് പറ്റാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് മെയനായിട്ട് നോക്കുമ്പോ ഈ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആക അതേപോലെ ടയർ പൊട്ട്അ അതേപോലെ നമ്മൾ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ലൈറ്റുകളെ തകരാറ് തുടങ്ങിയത് ഏഹ് ആക്സിഡന്റിലേക്ക് തള്ളി വിടൻ ചാൻസ് കൂടുതലാണ് മെയിനായിട്ട് അതേമാരി നമ്മള് റോഡിന്റെ അവസ്ഥ ഇതേമാരി പരിഗണിക്കേണ്ടതുണ്ട് മെയിനായിട്ട് റോഡില് ഈ കുണ്ട് കുഴി അതേപോലെ റോഡിന്റെ കച്ചറ പിന്നെ അതേപോലെ നമ്മൾ ഈ മൂടൽമഞ്ഞ ഇണ്ടാവത്തില്ല ഈത് രാത്രി സമയങ്ങളിൽ ഇതൊക്കെ മെയിനായിട്ട് ആയിസ്ന്ററ് ആക്സിഡന്റിലേക്ക് തള്ളി വരാൻ ചാൻസ് ഏ റ്റവും കൂടുതലാണ് എന്താ അന്റെറ അഭിപ്രായം
ആഹ് അതെ തീർച്ചയായിട്ടും അ ഇത്തരം കാരണങ്ങളൊക്കെ തന്നെയാണ് ഏ ഏ പ്രധാനമായിട്ടും ഇത്തരം വാഹനപകടങ്ങള് പെരുകുന്നതിനുള്ളൊരു കാരണം എന്നുള്ളത്.
ചിലർക്ക് ചിലർ ഓ അവരെ മുൻകടന്നതോ അവരുടെ അവര ഒരു വാഹനം മുൻകടന്നത് മുടുങ്ങ് മുൻകടന്നലെന്ത് ചെയ്യും അവർക്ക് അതിനേ മുൻകടക്കണം എന്നുള്ളെ ആ ഒരു മൈൻഡിലേക്ക് അവർ എത്തുകന്ന് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഏ അല്ലെങ്കിൽ ഒരു ബസ്സ് എറങ്ങി ഏ കൊറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ആബസിന്റെ പു എ വ വെ വറ്റുള്ള വാഹന ങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു ആളുകൾ റോഡ് മുറിച്ച കടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും ശ്രദ്ധിക്കാതെ ഒ ഓവർടേക്ക് ചെയ്യുന്ന രീതിയാണ് പ്പത്തെ പല ആളുകളിലും കണ്ടുവരുന്നണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ കൂടാനുള്ള കാരണം എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെയാണ് ഏഹ് വാഹന ഗത ഗതാഗത നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുള്ള വാഹനം ഓടിപ്പ് എന്നുള്ളത് അതായത് പ്രധാനമായിട്ടും ഏഹ് നമ്മുടെ തലക്ക് സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്ന ഹെൽമെറ്റ് അടക്കമുള്ള പല സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിക്കാതെയാണ് പലരും എന്ത് ചെയ്യുന്നത് വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇതേ ഇത് ഇപ്പ പ്പ് നമ്മടെ സു ഗതാഗത നിയമങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാ മാത്രം എന്നുള്ളതല്ല നമ്മുടെ ഒരു സുരക്ഷക്ക കൂടിയള്ളതാണ് എന്നൊരു ബോധം ഏഹ് ഇത്തരം വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന പലർക്കും അത് അനു ഭവിക്കുന്ന പ അവർക്കെ മറന്നുക കൊണ്ട് അവര് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങള് ഒരുപാട് ദിനേന പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഡെലി അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാഹനപകടങ്ങള് ഏ ഏ അശ്രദ്ധ അതിലും മെ പ്രധാനമായിട്ടും പറയണത് അശ്രദ്ധ തന്നെയാണ് പിന്നെ അറിയാതെ സംഭവിക്ക ക്ന്നതുണ്ടാകാം അതല്ല ഞമ്മുടെ വാഹനം ഓടിക്കുന്നവളടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ മറ്റു ഏ മറ്റുതിരെ വരുന്ന വാഹനങ്ങളുടെ അശ്രദ്ധ കാരണൊക്കെ ആയിട്ടാണ്- ഇത്തരം പല ഏ വാഹനപകടങ്ങളും പെരുകുന്നെ എന്നുള്ളതാണ്. ഏ ഇത്തരം പല പല കാര്യങ്ങളും ദിനേന പത്രമാധ്യമങ്ങളൂടെയും സോഷ്യൽ മീഡിയിലും- ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഏ അതിന്റെ ഓരോ കാരണങ്ങളും ഏ ത് അവ്തെ അത് ആ അങ്ങനെയുള്ള ഓരോ ആക്സി അപകടങ്ങളുണ്ടാകുമ്പോഴൊക്കെ അപ് ആ ഒരു സമയത്ത് ഒരുത് ഏ ഒരു ഭയം അല്ലെങ്കി അതുപോലെ തന്നെ അതിനെയൊക്കെ ചെറുക്കാനുള്ളൊരുതുണ്ടാക്കയ ഏ ആക്കെ അനുസരിക്കുകയും അതല്ല അത് കഴിഞ്ഞ ഒരു രണ്ട് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞാ പിന്നീടങ്ങോട്ട് ഏ അത് അതിന് സ്സാരമാക്കിയൊണ്ട് വീണ്ടും ആ പയ്യെ രീതിയിലേക്ക് പോകുന്ന ഒരവ സ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ അതാണ് അത് തന്നെയാണ്. ഈകാലേറ്റവും ഇത്തരം ആക്സിഡന്റുകളൊക്കെ ഏ അല്ലെങ്കിൽ വാഹനപകടങ്ങളൊക്കെ പെരുകാനുള്ള ത് കാരണം എന്നുള്ളത് അത് ശരിയല്ലേ?
ശരിയാണ് ശര്യാണ് ശരിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ആക്സിഡന്റ് പോലെ നമ്മളെ നാട്ടിലൊക്കെ എത്ര ജീവനുകളാലേ പൊലിഞ്ഞു പോകുന്നത്. ഒരു ഞാൻ പറഞ്ഞ ഒരു ദിവസം ഇത്രയൊക്കെ ആക്സിഡന്റ് ആവാന് മെയിൻ ആയിട്ട് നമ്മടെ ഞാന് എനിക്ക് അശ്രദ്ധ മൂലം തട്ടാതെ മെയിന ആയിട്ട് എനിക്ക് സ സംബന്ധ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കെ സാർ ടി സി ആണ്. കെ എസ് ആർ ടി സി കാരൊക്കെ ആക്സിഡന്റിൽപ്പെട്ട് ആൾക്കാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക്പോലും ഒരു പ്രശ്നം ഇല്ലാത്ത കാരണങ്ങളാണ് ഇപ്പൊ കണ്ടൊണ്ടിരിക്കുന്നത് അവർക്ക് എത്ര ആക്സിഡന്റ് ആക്കിയ പോലും അവർക്ക് ഗവൺമെന്റ് അവർക്ക് അതിനുള്ള ഏ ഇത് നേ രിട്ട് അവര് അധികം ജയില് കെടക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാതായി പോകാണ് ഇപ്പോ ഈ കാലത്തൊക്കെ ഇപ്പോ മെയിനായിട്ട് പറഞ്ഞു വരുമ്പൊ സത്യം പറഞ്ഞ ഈ ആക്സിഡന്റ് പറയുമ്പോ ഭയങ്കര വിഷമകരമാണ് ഇപ്പോ കാരണം ഈ ആക്സിഡൻ്റിൽ ആരും അധികം ഒന്നും ആ ആക്സി ഒരു പരിക്കോളി ല്ലാതെ രക്ഷപ്പെടണ മെയിനായിട്ടൊരു ആദ്യം കാണാറില്ല ഇപ്പോ ഇപ്പൊ മെയിനായിട്ട് ആരേലും കയ്യൊടിയോ കാലോടിയോ ഇല്ലേല് മരണപ്പെട്ടു പോകുവൊക്കെ ചെയ്യാണ് ഇപ്പൊ മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ആക്സിഡന്റ് ഒരിക്കലും നിന്ന് പോണം നിന്നോളണം എന്നില്ല കാരണംന്ന്ച്ചാ മെയിനായിട്ട് ആൾക്കാരുടെ ഈ സ് പീഡ് അതേപോലെ റോഡിന്റെ അവസ്ഥ ഇതേ കാരണം കൊണ്ടൊരി ക്കലും ഈ ആക്സിഡന്റ് ഇപ്പോഴും കുറഞ്ഞോളണം എന്നില്ല ഇനിയും ആക്സിഡന്റ് കൂടത്തേ ഉള്ളു നമുക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാണെങ്കിൽ അധികം പറയേണ്ടതുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ
ആഹ് ഓക്കെ ബ്രോ ഞമക്ക് പിന്നീട് വിളക്കാം എന്നാ
ഓക്കെ ഓക്കെ ശരി
ശെരി